ഹലോ
ഹലോ
ആ എന്താണ് വിശേഷം.
നല്ല വിശേഷം.
ഹലോ.
നല്ല വിശേഷം എത്താ ഇങ്ങള പാ
ആ നല്ലതന്നെ ഉം
ഉം ഫുഡൊക്കെ കഴിച്ചു ഇങ്ങളോ
ആ എന്താ മീനാ കിട്ടിയേ?
അല്ല ഇന്ന് ചിക്കനാണ്.
ഏഹ്.
ഇന്ന് ചിക്കൻ വാങ്ങീ പറയാ.
ആ ആ.
കുട്ട്യാളൊക്കെ സകൂ
പിന്നെ കുട്ടി കുട്ടി എന്താക്ക്ണ്.
പ്പ കുട്ടി ഒറങ്ങി.
ഒറങ്ങാവുലേ ആ ഇതാ ഇവിടെ ഉണ്ട് ഇപ്പ ഒറങ്ങി നീച് പിന്നെ ഒറക്കാവേണ്ടി കെടത്തിയതാ ഒറങ്ങണില്ല.
ഓള് ഉച്ചക്ക് ഒറങ്ങിട്ടെയില്ലെയ്നി‌ ഇപ്പളാ ഒറങ്ങീത്.
ആ അതന്നെ ഓള് രാവിലെ ആ. രാവിലെ കൊർചേരം ഒറങ്ങി എന്നിട്ടാ നീച്ചെ.
ഓൾക്കിപ്പൊ ഒരു വയസായില്ലേ രണ്ട്.
ആ.
ഇവൾക്കോ ഒന്നോ.
ആ ഒരു വയസ്സായി കുട്ടിക്ക് ഒരു വയസ് കഴിഞ്ഞു.
നടക്ക് ഉണ്ടോ ആള്.
ആ നടക്കൊക്കെ ചെയ്യും ആള് എല്ലോട്ത്തുക്കെത്തും നട അടക്കളെലും ഉമ്പാരത്തൊക്കെ പുടിച്ച് പിന്നാലെ നടക്കണം ഒരാൾ.
ഏഹ്. നടക്കുമ്പോളാ പ്രശ്നം.
ആ നടക്കാനായാലാ പ്രശ്നം അല്ലാതെ നമ്മളിരുത്തിയാല് ഒരു ഭാഗത്ത് ഇരികൊള്ളു ഇപ്പൊ അതല്ലല്ലോ. നടക്കാനായാല് ഇങ്ങനെ അവര് പിന്നാലെ നടക്കണം.
ഉം. പിന്നെത്താ ഓ ഫുഡ് വൈന്നേരത്ത് എന്താ ചായക്കടി.
ഏയ്.
വൈന്നേരം ഇനിയെന്താ?
വൈകുന്നേരം മക്കള് സ്കൂളിട്ടൊക്കെ വന്ന്ക്ക്ണ് അവർക്ക് എന്തേലൊക്കെ ചായ കൊടുക്കണം അങ്ങനെക്കെ ഓരോ പണികള്.
ഉം കുട്ടി കൊറേ നേരായോ ഒറ ഉം.
ഇല്ല ഇപ്പന്നേരെ ഫുൾ ടൈം കളിയ ഇപ്പൊ ഇപ്പന്നാരെ ഒറങ്ങീട്ടൊള്ളു ആള്.
ആഹ്.
ഇനി ഹസ്ബൻഡ്‌ പണി കഴിഞ്ഞ് വന്നാ ഓള് ഇപ്പ നീച്ചു ഇല്ല വേ
വേറെ ആരുല്ലേ വീട്ടില്?
വേറെ ഞാനും ഹസ്ബന്റും കുട്ടിയന്നെ ഉള്ളു വേറെ ആരുല്ല.
ആ.
പിന്നെത്താ.
പിന്നെന്താ ചായ കുടിക്കറായൊ?
ഏയ്.
ചായൊക്കെ കുടിക്കാനായോ ന്നോയ്ക ചായ കുടിക്കാനായൊ ന്നോയ്ക്ക.
ഇല്ല ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വരണം അപ്പൊ ചായ കുടിച്ചു.
അത് ശരി ആ എന്ത് പണിക്കാ പോണ്?
വയറിംങ്.
ആഹ് വയറിംഗ് ഉണ്ടല്ലേ അപ്പൊ വേഗം വരവോ? പിന്നേ
ഏ ചെല സംഞ്ജന ചിലോസം അഞ്ച് മണിയാകും ചിലോസം ആറു മണിയാകും.
ആഹ് ആഹ് അതന്നെ ഉം ഇവിടുത്തെ രാത്രിയാംവര
എന്താ പണി
സ ആ ഗവർമെന്റ് പണി കഴിഞ്ഞിട്ടെ
ആ ഒറ്റക്കട സ്വന്തം
ഉം
സ്വന്തം കടെ
അല്ലല്ല സ്വന്തം കട ഇണ്ടായിരുന്നു ഇപ്പൊ സ്വന്തല്ല അങ്ങനെ പോവ
പിന്നെ ആഹ്
പിന്ന
ഇന്നെഎന്താ പണി ചോറക്ക വക്കണ വൈകുന്നേരത്തിന് വേണല്ലേ
ഏ
ആഹ് ഒന്നായിട്ട് വെക്കണ്ടാവല്ലേ ഉം
കുട്ടി ആ ഇല്ലല്ല ഒന്നായിട്ടേവെക്കോളൂ നേരം പക്ഷെ പിന്നെ പണിയന്നെ ഏത് നേരം എല്ലെങ്കിലുംക്ക പടി ചെയ്യാൻ കുട്ടിയ കുട്ടിയക്കായെ ചെറുതല്ലേ ചോറ് നേരം വൈകിട്ടേ വെക്കുള്ളൂ ഇവിടെ ഇക്ക വരാൻ നേരം വഴക്കണാരോണ്ടേ ചോറ്നര വീട്ടക്കോ മീൻ കറിയൊക്കെ നേരത്തെ വെക്കും ഏ
അപ്പള ചോറ് വെച്ചിട്ടില്ലേ
ചോറ് കഴിക്കൂല എന്നാ
ചോറ് വെച്ചിട്ടില്ലേ
ആഹ് വച്ചു
ഏ പീച്ചക്ക് ആപ്പുച്ചക്ക് കഴിക്കാൻ വരു ആള്
ഇല്ല ഉച്ചക്ക് അങ്ങനെ കഴിക്കലില്ല എപ്പഴേലുംക്കെ കഴിച്ചിട്ട് പോവല്ലോ അങ്ങനെ അവിടുന്ന് കടയിൽന്ന് ഹോട്ടലിൽന്ന് അവിടന്നേക്ക കഴിക്കുള്ളു
രാവിലെല്ല
ആഹ് ശവർമ്മ ആ കുട്ടണങ്ങ നാലുമണിയൊക്കെ ആകും
അപ്പൊ ആ നേരത്തിന് ആഹ് അതന്നെ
ആര്
ഹസ്ബൻ്റ്റ്
ആഹ് പോയിട്ട് കൊറേ നേരായി ഒരു മണിവുമ്പോ പോകും
ഉം
ഒരു മണിയാവുമ്പൊപോകും പിന്നെ എന്താ ഉപ്പേമൊക്കെ എന്താ അട അരുവില്ലേ വീട്ടിൽ അരൂ
ഇപ്പ ഇന്നൊന്നുമല്ലക്കെ
ഏ
കുട്ടി
ആഹ് വേറെ ആരുല്ല
വേറെ ആരുംല്ല
ആഹ് പ്പേം മ്മേക്കെ മരിച്ചിട്ണ്ടാവില്ലേ ഉം ഇവിടുത്ത തന്നെ പെങ്ങളുണ്ട് വേറെരുല്ല്യ ഇവിടെ
അവിടെ ആരക്കണ്ടറ ഇപ്പ ഇമ്മേ ഇണ്ടാ
ഇവിടെ ഇവിടത്തെ ഉപ്പമ്മയക്കെ മരിച്ച്ക്ക്ണ് ഉപ്പ പ്പ മരിച്ചിട്ട് മൂന്നാല്മാസയിട്ടുള്ളു ഉമ്മന്റെ കല്യാത്തിന് മുന്നേ
പിന്നെ ഇവരെ ഒരു പെങ്ങളുള്ളു നത്തൂന് ആഹ്
കല്യാണ ശരയാവത്ത കല്യാണം കയ്ക്കാത്ത നാത്തൂനാ
ആഹ് പെങ്ങളെതൊന്ന് കഴിഞ്ഞ് പോന്ന ഒഴിവാക്കിക്കുന്നു അപ്പ ഇവിടെ തന്നെ കുട്ടികളൊന്നും ആയിട്ടില്ല അങ്ങനവിടെ നി
ഉം ഇനി ഒന്നും കൂടി കല്യാണം നോക്കണ്ടോ
ആഹ് നോക്കണം ഞങ്ങ വീട് പണിള്ളോണ്ടേ അപ്പ അതോക്കെ കഴിഞ്ഞിട്ട് നോക്കണച്ചിട്ടാ
ആർക്ക് വിട് പണിങ്ങളോ അപ്പൊങ്ങിളിപ്പോ വീട്ടിൽ വാടക വീട്ടിലാ
പിന്നെ
പിന്നെന്താ
ഹലോ
പിന്നെത്താ അങ്ങനെ പോണ്
ഹലോ ആഹ് പ്പ കേൾക്കാ ചെൽപ്പ എന്താവാ കേൾക്കാത ആവ ഞാൻ ഹലോ ലോ വെക്കും എന്താവാ റേഞ്ചിന്റെ പ്രശ്നാവും
മായായതൊണ്ട് റേഞ്ച് കൊറവാണ്
ചെല ടൈമില് ഇവിടാ അങ്ങനത്തന്നെ പിന്നെ എന്താ ഇനിയിപ്പോ മോളേണീക്കുമ്പത്തിന് പണികളൊ ഒക്കെ കഴിഞ്ഞിണ്ടാവല്ലേ ആ ഏഹ് വൈകുന്നേരം എന്താ സായക്ക് കടി
അത് എന്തേലോക്കെ നിങ്ങള് മോള് പൊടി തിന്നോ പൊടി അമൃത
ആഹ് അമൃതപ്പൊടി തിന്നും കുട്ടി വൈ ഇപ്പൊ ഞാൻ വല്ലാതെ അങ്ങനെ കൊടുക്കലില്ല അ ഇപ്പൊ അവളിങ്ങനെ കഴിക്കണുല്ല അപ്പൊ ഞാന് നമ്മളിപ്പോ എന്താ കഴിക്ക ചോറ് ഇതൊക്കെല്ലേ അപ്പൊ അതൊക്കെ കൊടുക്കും അമൃതപൊടി വല്ലാതെ കഴിക്കണില്ല അതുകൊണ്ട്ങ്ങനെ ആഹ്
ഞമ്മളിപ്പന്ന് ദോശ എടുത്താ ദോശ പാത്തിരിട്ടാ പത്തി ഈപ്പ അയ്‌ന് ഓൽക്ക് വേണ്ടി ഒരു ചെറിയ കണ്ടാലണ്ട കണ്ട
ആഹ് അതന്നെ ഇപ്പ ഇല്ലാതെപ്പോ വെ വേറൊന്നും കഴിക്കണില്ല മക്ക ഞമ്മളെന്താ കഴിക്കണം അതന്നെ കൊടുക്കണ്
ഉം പിന്നെ ഫ്രൂട്ട്സ് എന്തേലും കൊടുക്കല്ലോ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാല്ലാതാ
ആഹ് ആ ഫ്രൂട്ട്സെന്തേലൊക്കെ കൊടുത്താ കഴിക്കും എല്ലാരും ഒന്നും കഴിക്കുല നമ്മളെന്താ കഴിക്ക അതന്നെ കഴിക്കുള്ളു
ഉം
പിന്നെ അപ്പം കുത്തി കനിച്ചു കൊടുക്കൂല്ലന്നപ്പ എന്തെലോ
പോളിയോ എടുത്താ അപ്പൊ പോളി ഉണ്ടേയ്നല്ലോ
ഏ
പോളിയോന്നീല്ലെനോ കയിഞ്ഞാനാറായിച്ച
ആ ആ അഅ് കൊടുത്ത് വായില് കുത്തിവെപ്പല്ലെ. വായേ കൊടുത്ത്ണ്ടായിരുന്നു തുള്ളി മരുന്ന്. അത് കൊടുത്ത്, കുട്ടിക്ക് കൊടു
ആഹ് ഓൾക്കൊട്ത്ത്. അഞ്ചു വയസ്സായ എല്ലാ കുട്ട്യാൾക്കും പോളിയോ ഒണ്ടല്ലോ. ഇന്നു മഴെല്ലടാ?
മഴ രാവിലെക്കെണ്ടായിരുന്നു ഇപ്പൊന്ന് കുറവുണ്ട്. ന്നാലും ഡ്രസ്സാളൊന്നും ഒണങ്ങില്ല ഒക്കെ കുറച്ചേരൊക്ക്ട്ട് അപ്പൊത്തിന് മഴ ചാറീട്ട് ഇങ്ങട്ടെന്നെ ഇടുത്ത്. ഇപ്പങ്ങനെ നിക്ക്ണ്ട് ഉ ഒരുതീല്.
മേലല്ല?
ആഹ ഏ?
രണ്ടു നില അല്ലേ ഡ്രെസ്സ് പെരാ?
വേ വര വാർപ്പിട്ടവിടാ.
അഅ് രണ്ടു നെലല്ല ഒരു നെലെ?
നെല ഞങ്ങക്ക് വീട് പണിണ്ടേ പ്പ തൽക്കാര ഇവിടെ വേറെര് വാടയ്ക്കാണ് പ്പൊ വാർപ്പാക്ക്ണ്ട് വീട്.
ആ അങ്ങളെ പ്പ ഓടിട്ട വീട് വാർപ്പാക്കായിരിക്കൂല്ലേ?
അവിടെ എന്ത് വിടാ വാർപ്പല്ലേ?
അല്ല ഇവിടെപോട് വീടാ പണ്ടത്തെ തറവാട് വീട്.
അയ് ശരി ആഹ.
മേലക്കുണ്ട് ശേ ഞാൻ മേല ത തോരടല്.
ആഹ ഭർത്താവിന് ഏട്ടനഞ്ചനക്കെ അവരൊക്കെ ഉണ്ടോ? പെങ്ങമാരക്കുണ്ടോ?
രണ്ട് പെങ്ങന്മാരുണ്ട് വേറെ ആരുല്ല.
ഏ ഏട്ടനനിയനൊന്നുല്ലല്ലേ?
ഉം അ് ഇങ്ങക്കുണ്ടോ ഏട്ടനഞ്ചനും? നമ്മ ആ പോലുണ്ട് വര്‌ലൂണ്ട്.
വരാറില്ലേ?
ആ ഇങ്ങക്ക് ഏട്ടനഞ്ചനുണ്ടോ?
ഏ ഇല്ലാ അവർക്ക് ക്കെ ആ ഒരു പെങ്ങളും അതന്നെ ഉള്ളു. രണ്ടു കുട്ട്യാളൊള്ളു പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് ആദ്യേ മരിച്ച്ക്ണത്ര. ഇവര് ജനിക്കണ മുന്നേതന്നെ മരിച്ച് രണ്ടാ
ഏ അവൊൽക്കൊരു ഏട്ടണ്ടായിനല്ലോ അത് പിന്നെ കൊറച്ചഴിഞ്ഞപ്പം മരിച്ചല്ലോ.
ആഹ
പിന്നെത്ത?
പിന്നെന്താ വരാനായൊക്കെ?
ഏ
ഇക്ക വരാനായോ പണിയ്ത്?
ഇക്ക വെര്ല്ലൊരു അഞ്ചൊണി അഞ്ചരക്കാവും.
ആഹ വയറിങ്ങിന്റെ പണിയല്ലേ?
ഉം
ഉം
പ്പൊ ഇപ്പെന്താ പള്ളിക്കലെന്താ അർജന്റ് പണിണ്ടാർഞ്ഞ്പ്പൊ അവ് അവ്ടെണ്. പള്ളിക്ക്പ്പെല്ലാ പള്ളികളൊക്കെ പുതീതാക്കല്ലേ അപ്പൊ അവ്ടെ പണീണ്ട്.
പിന്നെ? മഴ പെയ്ണ്ട്പ്പെഅവിടെ?
ഏ
മഴണ്ടാ
മഴ ഇൻഡോനോക്കിയ
മയക്കാറുണ്ട് ഇലൊക്കെ പേദീന ഇപ്പ നിന്നു പോന്ന കൂടി മയക്കാറ് വരലോട പിന്നെ എന്നാശെരി
അതന്നാ
ഉം നായ്ക്കോട്ടെ
ആഹ ആ് എന്നാ ശെരി വിളിക്ക്